ആ
ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട്.
ആഹ് അവിടെ എന്താണ്ട് വിശേഷം. എല്ലാരും സുഖ ആ ഊണൊന്നും കഴിഞ്ഞില്ല. ഊണ് നിങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂൾ പോണ വിട്ട് ഇപ്പൊ ഇനി ചോറ് വേണം അന്നേരം ചോറ് വെ ഒക്കെ കൊടുത്ത് വിട്ട് നമ്മള് ജോലിയെല്ലാം ഒതുങ്ങിയിട്ടല്ലേ കഴിക്കണ അണ്ട എനിക്ക് ഒരു മണി ഒന്നും ആവുമ്പോ വിശക്കില്ല രണ്ട് മണിക്ക് സാധാരണ ചോറ് കഴിക്കുന്നേ
ആഹ് രാവിലെ നമ്മുക്ക് ജോലിയെല്ലാം ധൃതിവെച്ച് ഒതുക്കിയാലും പിന്നെയും കിടക്കയല്ലിയോ ഇപ്പൊ ഇഴത്തെ കാലാവസ്ഥ കൊണ്ട് നമ്മക്ക് പിന്നെ തുണി ഉണക്കും വിറകുണക്ക് മുറ്റംത്തുപ്പ് ഹലോ ഹലോ ഹലോ
ആഹ് അതെ
ആഹ്
ഹലോ
ഹലോ കേൾക്കുന്നില്ലെ
ആഹ് ഉണ്ട് ഉണ്ട് ഇടക്കേ കട്ടാകുന്നു
ആഹ് റേയിഞ്ച് പ്രശ്നണ്ട് കേട്ടാ ആഹ് അതെ എനിക്ക് ഇവിടെ സാധാ ഞാൻ കോളകൾക്കെ വിളി ക്കുംമ്പം എന്തോ ആപ്പിന്റെ പ്രശ്ന ആയിരിക്കും സാധാരണ എനിക്ക്ങ്ങനെ റേയിഞ്ച് പ്രശ് നം ഇല്ല ഇടക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാറില്ല
പിന്നെ ഇതിന്റെ ആപ്പിന്റെ ആയിരിക്കും അല്ലാതെ ഈ വൈഫൈ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മക്കും ക്കും കട്ടാകണ്ടതല്ല ഉം
പിന്നെ ഇന്ത് ഫാദേസ്ഴ്സ് ഡേ അല്ലേ അച്ഛനെക്കെ വിഷ് ചെയ്തോ ആഹ് അച്ഛനെ വി
ഇല്ല ആഅച്ഛൻ ഇല്ല ആ ഞങ്ങളടെ കുഞ്ഞിലെ ആ ആള്തുട്ട് മരിച്ചുപയാരിന് ഉം അങ്ങനെ പിന്നെ ഇപ്പൊ ഭർത്താവിന്റെ അച്ഛനുണ്ട് കേട്ടോ ഉം പിന്നെ അവടോ
ആഹ് ഇവിടെ എനിക്ക് അച്ഛനും അച്ഛനുംണ്ട് ഹസ്ബൻറ്റിന്റെ അച്ഛനും ഉണ്ട് പിന്നെ നമ്മുക്ക് ആഹ് വീട്ടിലേ അച്ഛൻ ആയാലും നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കല്യണം കഴിച്ചക്കേ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഭയങ്കര വിഷമായിരുന്നു അച്ഛനെയും അച്ഛൻ മാത്രല്ല അമ്മയും അമ്മേനൊക്കെ ഇങ്ങനെ ആ കാണാതിരിക്കുമ്പോക്കെയ ഉള്ള ഭയങ്കര വിഷമം അത് കണക്കല്ലേ നമ്മളെ വീട്ടിലൊക്കെ അച്ഛനും അമ്മയും നോ ക്കി വളർത്തണം നമ്മള് എന്ത് പറഞ്ഞാലും വാങ്ങി തന്നും ഓക്കെ ആഹ് അന്നേരം നമ്മുക്കതൊരു ഭയങ്കര എല്ലാ ഫാദേഴ്സ് ഡേയിലും മദേഴ്സ് ഡേയിലും ഞാൻ അച്ഛെനെ വിളിക്കുകയും ഗിഫ്റ്റുകളൊക്കെ സാധാരണ കൊടു
ആഹ് ആഹ് ഇ ഇപ്പ നമ്മള് എല്ലാ അച്ച അച്ഛന്മാര അങ്ങനെ അല്ലയോ ചിലയിടത്തുണ്ട് ചില അച്ഛന്മാര് നോക്കത്തോന്നുംല്ലാ പക്ഷെ
അതെ ശരിയാണ് നമ്മള് അന്ന് അതെ അമ്മമാരായാലും അങ്ങ യല്ലേ നമുക്ക് മറ്റൊരു കാമുകൻന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരും അച്ഛമാര് ഇപ്പൊ തന്നെ എന്ത് പത്രത്തിനകത്ത് കണ്ടില്ലേ ഒന്നര വയസ് ഉള്ള കുഞ്ഞിനെ കൊന്നത് അയ്യോ അതിന്റെ മുഖം കണ്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമോ അന്യ കുഞ്ഞുങ്ങളായൽ തന്നെ നമ്മളെ പോലുള്ളവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മടെ
കൊണ്ട് കുത്തിയ പാടും
ആഹ് ആഹ് അതെ അയ്യോ കഷ്ടം ആ ന്യൂസ് കണ്ടിട്ട് അമ്മക്ക്ങ്ങ് വി വിഷമം വരുവായിരുന്നു അത്രയും അതിനെ ദ്രോഹിച്ചല്ലേ അവര് കൊന്നത് അങ്‌ നമ്മളെ പോലുള്ളവര് അച്ഛനേ അമ്മേനെ അത്രയും കാര്യമായിട്ട് സ്നേഹിക്കും കുട്ടികളെയെ സ്നേഹിക്കും. എന്നാ തിരിച്ചുള്ള അങ്ങനെയുള്ള ഇതില്ലാത്ത ഒരുപാട് ആൾക്കാരു ണ്ടല്ലോ?
ആഹ്
അതെ എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം ഇ
ഉം. ഞാനിതൊട്ട് ഫോണിനകത്ത് ഇതിന്റെ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ കണ്ടപ്പോഴേ നമ്മുക്കങ്ങ് വെഷമം വരുവ അതിനെ കാണുമ്പോ. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഓരോന്നൊക്കെ ചെയ്തതായിട്ട് നമ്മുക്ക് ഫേസ് ബുക്കിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ അത് വായിച്ച കഴിഞ്ഞമ്പ എനിക്ക വയ്യായിരുന്നു എങ്ങനെ അനെ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന് കഷ്ടം. ഉം ഉം ഉം അല്ല ഞൻ അന്നേരം ഓർ ഇവർക്ക് വേണ്ട എങ്കിൽ ആർക്കേലും അങ്ങ് കൊടുക്ക്.
ശരിയ എത്രയോ പേരാണ് കുട്ടികളില്ലാതെ കിടന്ന് വിഷ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ രൂപ സർജറിയും ട്രീറ്റ്മെന്റും എടുത്തിട്ടും കുഞ്ഞുങ്ങളു ഉണ്ടാവാത്തവര് അതെ ഇപ്പൊ ഇവിടെ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനാണെങ്കിലും കുട്ടികളില്ല. അതെ പിന്നെ അവർക്കിപ്പം വിവാഹം കഴിഞ്ഞട്ട് പന്ത്രണ്ട് വർഷം. ഇതുവരെ അവർക്ക് കുട്ടികൾ ഒന്നും ഇല്ല അപ്പൊ എന്തോര ഹോസ്പിറ്റലിലൊക്കെ പോയി കൊറെ ട്രീറ്റ്മെന്റൊക്കെ എടുത്തായിരുന്നു പിന്നെ കുറയായപ്പോൾ അവർക്ക് ഇ വീടും വസ്തുവും ഒക്കെ മേടിച്ചപ്പോൾ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒ ക്കെ ഉണ്ടായിരുന്നു അന്നേരം പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റ റ്റിയില്ല. ആഹ അപ്പൊ പിന്നെ ഇപ്പോ കുട്ടികളൊന്നും ഇല്ല അപ്പൊ അങ്ങനെനൊക്കെയള്ള എ എത്രയോ ആളുകളുണ്ട് ആർക്കെങ്കിലും കൊടുത്തൂടെ അല്ലെങ്കി എവിടെങ്കിലും അനാഥാലയത്തിലോ പള്ളിയുടെ മുന്നിലോ ഉപേക്ഷിച്ചു കൂടായിരുന്നൊ കഷ്ടം അതിനെ ഇത്രേം മൃഗീയമായിട്ട്. കൊന്നത് ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം ഇനി ഇങ്ങനെ ഒ ഒരിക്കലും ഒരുത്തരും ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇപ്പം വിജയ് സർക്കർാണെങ്കി കണ്ടില്ലേ അവിടെ പത്തിലോ പ്ല പ്ലസ് ടുവിനെ അങ്ങാണ്ട് പഠിക്കുന്നൊ ഒരു കൊച്ചിനെ പീഡിപ്പിച്ചു കൊന്നവർക്ക് ഇരട്ട ജീവപര്യന്തം അങ്ങനെ എന്തോ ഒരു ഇത് ആഹ് പിന്നെ കൂടാതെ അവരുടെ അമ്മയയും അച്ഛനേയും കാണാൻ വന്നപ്പം
ആ കഞ്ഞിയും പയറും ആക്കിയില്ലെ.
അതെ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കഠി മായ ശിക്ഷകൾ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യണം ഇവിടെ നമ്മുടെ നാട്ടിലൊരു ധാരണയുണ്ട് എന്തും ചെയ്യാ ആരെയും എ ന്തു ചെയ്യാം ജയിലിൽ ചെന്ന് കെടന്നാൽ നമ്മുടെ നിയമം കൊണ്ട് അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെല്ലാം എന്തുവാ ജയിലിൽ പോയികെടന്നിട്ട് ന്നിട്ട് കഞ്ഞിയും പയറുമാണെങ്കിൽ അത് അല്ലെങ്കിൽ ചിക്കനും പൊറോട്ട എല്ലാം തിന്ന് നല്ല സുന്ദരമാ രായിട്ട് ഇറങ്ങി വരും ഗോവിന്ദചാ മിയെ ക ജയില് ചാടിയ ഗോവിന്ദച്ചാമിയെ അതാ ഓനിപ്പം നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട അന്നത്തെ ഗോവിചാമിയാണോ ഇതന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രാവസ്ഥ അതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഒരു പോരായ്മയാണത് അതെ അതെ
ആന്ന് ഒരോരുത്തരെ അങ്ങനൊക്കയെ ഇച്ചിരി പാട് ഉം ഈ ജയിലി നല്ലതായിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കാങ്കിലെ പിന്നെ ആൾ ആൾക്കാർ ഇങ്ങനൊക്കെ ചെയ്യാൻ മടിക്കും ഇതിപ്പം ജയിലിൽ അവർക്ക് നല്ല ഭക്ഷണവും അവിടെ ജോലി ചെയ്യുമ്പോ ഇറങ്ങുമ്പോ ശമ്പളവും അതെല്ലാ.....
അത് കണ്ടില്ലോ ഇയാക്ക ഞാൻ..... കത്തൊരു വാർത്ത കണ്ടായിരുന്നു ഒരാള് എന്ത് ബോംബോഎന്തോ പറഞ്ഞോൊണ്ട് ഇങ്ങനെ പോലീസുകാരെ വിളിച്ച് അങ്ങനെ എന്തായ അയാുടെ ഉദ്ദേശംന്ന്പറഞ്ഞു പോലീസുകാരെ എങ്ങനെ വിി പറ്റിയിട്ട് അളെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയി ജയിലിൽിടാൻ വേണ്ടിയിട്ടായിരുന്നു എ വെച്ചാ....... പുറത്ത ത...... ഫുഡിനെല്ലാം നമ്മൾ ചില ഇഷ്ടം ഇപ്പം പുറത്ത് നമ്മൾ അരിയും സാധനങ്ങളൊക്കെ വേടിക്കണമെങ്കിൽ,..... ഇതരു പൈസയാണ് ഇതിന്റെ ഒന്നും ആവശ്യ ഇില്ലല്ലോ ജയിലിൽ കടന്നാ....... മൂന്നു നേരം ആഹാരം എല്ലാം കിട്ടത്തില്ല അന്നേരം മനഃപൂർവ്വം ജയിലിൽ പോകാൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിര അത്.......
ആ.....
ഉം ഉം....... പിന്നെ നില ഞായറാഴ്ചയല്ലായിരുന്നു എങ്ങും...... അങ്ങാനങ്ങങ് പോയില്ലേ.....
എന്നും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അങ്ങോട്ടെങ്കിലും ഒക്കെ കറങ്ങാൻ പോുന്നതായിരുന്നു ഇന്നലെ പക്ഷെ.....? നമ്മുടെ ഹാളിന്റെ കേട്ടോ കുട്ടികളാണെങ്കിൽ മൂത്ത മോളും നല്ല..... വരയ്ക്കും അന്നേരം അവളാണെങ്കിൽ ഈ ഫിത്തിയൽ എല്ലാം ഇങ്ങനെ ഓരോ പടങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കും..... അങ്ങനെ ഞങ്ങളുടെ റൂമിലും വീടും മുഴുവന് കേറി വരുന്നത് ത്തം ഹാളിലും ബെഡ്റൂമിലും അച്ഛന്റെ റൂമിലും അമ്മയുടെ റൂമിലും എല്ലാം ഈ പെയിന്റിംഗ്സ് ആണോ ഓരോ പെൻസിൽ വെച്ചും ക്രയോൺസ് വെക്കെ വരച്ചേക്കുന്ന ന്നരാ
ആഹ് ആഹ്
ന്നലെ പെയിന്റ്ടി ആര്ന്നു ന്നു ആഹ് ഹസ്ബൻ്റ്റ് ആയ അടിച്ചു. പെയിന്റ് ആങ്ങന്നറിയില്ല ആഹ് ഹാൾ നി കൊറച് പെയിന്റ് ഇരിപ്പുണ്ട് അതി ഇനി ആ റൂമിലോ ബെഡ്റൂമിലോ പൂജാമുറി. എലും അടി സമയം ഇല്ലായിരുന്നു കേട്ടോ ഇന്നലെ കുടുംബശ്രീ ഇവിടെ വച്ചായിരുന്നു. അയ്ന്റെ പേര് പിന്നെ ബാക്കി ഇരുന്ന പെയിന്റ് അടിക്കാൻ സ സമയം കിട്ടിയില്ല മൂന്ന് മണിക്കാണ് കുടുംബശ്രീ മൂന്ന്മണി ക്ക് മൂന്ന് മണിക്ക് ആഹ്
ആന്നേരം പിന്നെ സമയം കാണത്തില്ല ഉം ഉം
ചില്ല അതുപോലെ സമയം പോലെത്ത് അട്യണം
അഹ് ആഹ്
ഉം അന്റെ ഊണ് കഴിക്കാറായില്ലേ
ആഹ് ഊണ്
ഓഹ് വൈറ്റ് കളറാ അടിച്ചത്
വൈറ്റോ ഇനി വരക്ക്വാ കുഞ്ഞുങ്ങള്.
ഇനിയും വരയ്ക്കെരുതെന്നൊക്കെ കുട്ടികള്ടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലോ അവരുടെ കാ കാര്യം അവർക്കെ എന്തോ തോന്നുന്നു. അന്നേരം അത് അവരങ്ങ് ചെയ്യും. നമ്മളിങ്ങനെ വരക്കരുതെന്ന് പറഞ്ഞാലു ലൊന്നും അതിന്റെ പ്രാധാന്യ ഒന്നും അവർക്ക്റിയില്ലല്ലോ അവർക്കിപ്പോ അരക്ക്യെയും കളിക്ക്യെയും അ ഒക്കെ ചെയ്യുന്ന സമയല്ലേ
അല്ലെ പിന്നെ കുഞ്ഞുങ്ങൾ ഇച്ചിരി അറിവായിട്ടൊക്കെ പെയിന്റ് അടിക്കണം. ഇവിടാണ് നമ്മടെ ഈ ആഹ് ഒരു സെറ്റ് വാനും ഉള്ളതൊന്നും നമ്മള് ചെയ്തില്ല. തെറ്റിയും ദിവാനു ഒക്കെ നമ്മള് പിന്നെ ആ ഉം. ഒന്നും ചെയ്ത്ട്ടില്ല. അപ്പോൻസറി ചെയ്തിട്ട്ല്ല കെട്ടോ. പുള്ളാരൊ കൊണ്ടുവന്ന് അതിനകത്തൊക്കെ വല്ല ഇരുന്ന് തിന്നാലൊക്കെ അയ്നകത്തൊക്കെ ആകും. അതുകൊണ്ടാത് ചെയ്തില്ലായിര്ന്നു.
അതെ
പിൻ ആഹ് ഇപ്പം പിന്നെ കൊഴപ്പൊല്ല. ഇപ്പ എല്ലാം വലുതായില്യാെ. മോള് പത്തിലും മോന് ആറ്ലും ആയി. ഇനിയിപ്പ ചെയ്താലും കൊഴപ്പോല്ല
ആദ്യാ പേനയൊക്കെ വ
ആഹ് എന്നാ ശെരി എന്നാ ഞാൻ വിളിക്കാവേ
ആഹ് ശെരി ആഹ് ശെരിടാ